ലോ
ആഹ കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആഹ് കൊറഞ്ഞ സൗണ്ട് ഉള്ളോ ഒന്ന് സൗണ്ട് കൂട്ടാൻ പറ്റുവോ
ആഹ് ഇല്ല അതാ പ്രശ്നം ഞാനിപ്പം രണ്ട് മൂന്ന് ഇത് പേര് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഈ പ്രശ്നം പറഞ്ഞു ഇടയ്ക്ക് വെച്ച് കോളും കട്ടായി പോകുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്റെ ഫോണിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു ഞൻ അത് കാരണം ഒന്ന്കൂടെ സെ ഇതൊക്കെ നോക്കി പക്ഷെ എന്നിട്ടും ഇങ്ങനെ തന്നെ നിൽകുവാ
ആഹ് എന്റെ ഫോണന്ന് അങ്ങനെ ഇതേ പ്രശ്നം തന്നെ കോൾ ചെയ്തിട്ട് അങ്ങട്ട കോളും ഫോള് ഇങ്ങണ്ട് വര്രുന്ണ്ട് പക്ഷെ എടുക്കാൻ ക യ്യിണില്ല പണ്ടറ്റെ കോള് പോക്ണില്ല പിന്നെ ഫോണിന്റെ കംപ്ലയിന്റ തോന്നിണ്ട് ങ്ങട്ട് ഞാന് സിം ഇപ്പോ വേറെ ഫോണ് കൊണ്ട് കാണ്ട് സിമ് മാറ്റിട അച്ഛന്റെ ഫോൺ വാങ്ങിക്കാണ്ട് സിമ്മ് മാറ്റിട്ടപ്പോ ഐന്നപ്പ കോള് ചെയ്യ്ണ്ട്
ആഹ് എന്റെത് പക്ഷെ ഇപ്പ രണ്ട് സിമ് കെടപ്പുണ്ട് പക്ഷെ ഏത് ഇട്ടിട്ടും ഇത് തന്നെ അവസ്ഥയാണ് ഇവിടെ പിന്നെ മൊത്തത്തിൽ പൊതുവേ ഇച്ചിരി റേഞ്ച് കുറവവാണ് നി അതാണോന്നും അറിയത്തില്ല
ആഹ്
കുറെ മാറ്റി മാറ്റിയൊക്കെ ഇട്ടു ഞാൻ ഏതുന്നേരം കണക്ഷൻ മാറ്റി നോക്കി ക്കാണ് പക്ഷെ എന്നിട്ടും ഓക്കെ ആകുന്നില്ല എന്താന്ന് അറിയത്തില്ല ഇനി എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ ശരിയാവത്തില്ല കാര്യം ഇന്നത്തെ കാലത്ത് ത് ഇന്റർനെറ്റിലാ തൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ
ആഹ് ഇന്ന് എല്ലത്തിനും വാണ്ടെ ഫോണ്
ആഹ് മറ്റില്ല ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ എങ്ങനെയാ അതാ ഞാൻ ഓർത്തത് എന്താെന്ന പറിയതാ ഞൻ കേൾക്കാൻ പറ്റുവോ എന്നറിയില്ല ചെ എല്ലാരും പറയുന്നുണ്ട് സൗണ്ട് ക്ലിയർ ആവുന്നില്ല കേൾക്കാൻ പറ്റുന്നില്ല ന്നൊക്കെ
ആഹ് സൗണ്ട് ഏററായിട്ടൊന്നല്ല കേൾക്കണ്ട് പക്ഷെ സൗണ്ട് കൊറവാണ്
കുറവല്ലേ
ആഹ്
അ ആഹ് നോക്കാം ഇനി സ്പീക്കറിന്റെന്തെങ്കിലും കൊഴപ്പമാണോന്ന് അറിയത്തില്ലേ ഫോണിന്റെ
ആഹ
വല്ല മൈക്കിന്റെയും കൂടെ പോണം ന്നും അറിയത്തില്ല എന്താന്നറിയത്തില്ല നമുക്ക് നോക്കാം കാപ്പി കൂട്ച്ചോ പിന്നെ
ആഹ് ചായ്ച്ചു
ൻക്ക് ചായൊക്ക് കടിയൊക്കെ ഉണ്ടാവോ അതോ കാലി ചായ?
എങ്ങനാ
കാലിച്ചായോ അത കടിയോ കഴിക്കാന എന്തെങ്കിലും ഉണ്ടാവോ?
ആഹ് ഇന്ന് ചക്ക കിട്ടീനി അപ്പ ചക്ക കൂട്ടാ ഇണ്ടാക്കിനി
ആണോ ആഹ് അവിടെ ഇപ്പ സീസണൊക്കെ കഴിഞ്ഞതിന്റെ ഇവിടെ ഇണ്ടായിരുന്നു ഒരെണ്ണം കിട്ടി ഇപ്രാവിശ്യം പിന്നെ കൊറേ വെള്ളം കേറിപ്പോയി മഴ പെയ്തോണ്ടേ കൊറെക്കെ വെള്ളം കയറി മധുരന്നുല്ല ലാസ്റ്റ് അവസാനം ഞങ്ങൾക്ക് കിട്ടിയ ചക് കെ ഞ്ഞാല് അതില് ചോളയൊന്നും ഇല്ല ഒരെണ്ണ ഇണ്ടായിരുന്നു ഇത് പഴുത്തിട്ടും മധുരം പോലുല്ല കപ്പ തിന്നുന്ന പോലെ ഇരിക്കന്ന് കഴിച്ചിട്ട് പിന്നെ അവിട്ന്ന് ഇവിട്ന്നൊക്കെ ആട്ട് പലപാട്ടിന്ന് കിട്ടി കൂടുതലും ഇവിടെ മറ്റേ ഈ വരിക്കച്ചക്കയ കിട്ടിക്കൊണ്ടിരുന്നത് ഇച്ചിരി കട്ടിയുള്ള സൈസ്ല്ലേ
ആഹ്
അങ്ങനത്തെയ ആയിരുന്നു കിട്ടിയത് കിട്ടി ഇ പ്രാവശ്യം കിട്ടി എന്റെ മോന് ഭയങ്കര ഇഷ്ട ആ ചക്ക
ഏഹ്
ചക്ക കിട്ടിയണെങ്കിൽ പിന്നെ പലഹാര ആകും കുരു വെച്ച് അന്നത്തെ കറിയും ആകും അതൊണ്ട് രണ്ടും നടക്കും കുറേ നാളത്തേക്ക് പിന്നെ അതു തന്നെയായിരുന്നു തീരുന്നത് വരെ
ഉം കുരുവൊന്നിപ്പ ഇനി പണ്ടത്തെ മാതരി തിന്നാണ്ടെ ആദ്യെ ഞമ്മളെ ചെർപ്പത്തിലൊക്കെ ചക്കയും ചക്കക്കുരു തൊക്കെണ്ടയ്നി
ആഹ് അതെ നമ്മള്ടെ കുഞ്ഞിലേക്കെ നമ്മൾ മറ്റേ ആഞ്ഞിലിച്ചക്കെവക്കെ തിന്നുവായിരുന്നു
ആഹ്
പിട്ടുന്നൊക്കൊണെങ്കിൽ അയ്ന്റെ കുരു ചെറുതായിട്ടേ ഉണ്ടാവുള്ളൂ എന്നാലും നമ്മുക്കത്ടുക്കും പക്ഷെ ഇപ്പൊ അതൊന്നും കിട്ടാനില്ല ഇവിടെ ഒരു പ്ലാവുണ്ട് ആ പ്ലാവിൽ മൊത്തം നാല് ചക്ക വീണ് അ ചക്കൊക്കെ എന്തോ കായ്ക്കാനായിട്ട് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നേ സാധനം നിറച്ചുണ്ട് കാര്യം കൊടംപുളിണ്ട് ചക്ക പ്ലാവുണ്ട് പിന്നെ പേരമരംണ്ട് വാഴയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇതിൽ കാവരത്തില്ല
മ്ഹ്
അ പപ്പരങ്ങ മാത്രം വരും ആ ഇവിടെ പിന്നെ പണ്ടെ ഇങ്ങനെ കൃഷി ചെയ്യുന്നതായിരുന്നു ഇിനി അതുകൊണ്ട് വളക്കൂറ് കുറഞ്ഞിട്ടാണോന്നും അറിയത്തില്ല
ആ
അങ്ങനെ ഞങ്ങൾ ചേമ്പും കാച്ചിലും ഒക്കെ ആദ്യം വെക്കുമ്പോ നല്ല ശരിക്കും വരുവമായിരുന്നു ഇപ്പം നോക്കിയിട്ട് ആ സമയമാവുമ്പോ പൊക്കുമ്പോ ഒന്നുമ ഇല്ല അതിൻ്റെ ഉള്ളിൽ
ഉം
ആ കൂടി ഉള്ളൊ ഒരു സാധനം മറ്റേ കമ്പിളി നാരങ്ങ എന്ന് പറയില്ലേ നമ്മള് അച്ചാറൊക്കെ ഇടുന്ന അത് മാത്രം ഒന്ന് തിരുമ്പോ അടുത്തതായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് കൂട്ടി കൂട്ടി ഇപ്പൊ മടുത്ത്
മ്ഹ്ഹാ
പിന്നെയ ഉള്ളത് പപ്പരങ്ങ പപ്പരങ്ങയാണ് പിന്നെയുള്ളത് പപ്പരങ്ങൊക്കെ അവിടെ പപ്പരങ്ങി തന്നാണോ പറയുന്നത് വേറെ പറയാമോ
ക കപ്പരങ്ങറീ എന്താ കർമ്മത്തിയോ
പപ്പായ
ആ പപ്പായ ആ അതെ ഞങ്ങള് കർമ്മത്തിന്ന പറയ
ആണോ അത ഞാൻ കഴിഞ്ഞടൊക്കെ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോ വേറൊരാളെ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്താണ് ഓ ഓമയ്ക്കായോ അങ്ങനെ എ
ആഹ് ഓമക്കായ ചെരിട് ഓമക്കായാ
ആ ഞാനത് ആദ്യമായിട്ട് അത ഞാൻ എടുത്ത് ഇനിയിപ്പം നമ്മൾ വേറെ പേരാണോന്ന് അറിയില്ലല്ലോ പലതിനും പല പേരല്ലേ പറ
ആ ഇവിടെ ഞങ്ങള ഇവിടെ കർമ്മത്തി എന്നാ പറയുന്നത് ചിലർ കറു ത്താന്ന് പറയും ഓരോരോണ്ടും ഓരോരോ മീയിലേക്ക
ഇന്ന് കറിയന്നും ഇില്ലാതുകൊണ്ട് പിന്നെ മഞ്ഞച്ചാറ് വെച്ചു പപ്പയ ഇങ്ങയിട്ട് പച്ച ഇതിടുവല്ലോ
ആഹ്
എട്ട് തേങ്ങ അരച്ച ചാറ് വെച്ചു അത് മീന് വാങ്ങിച്ചു മീനുമായിരുന്നു ഇന്നത്തെ കറി നാളെ ഇനിയിപ്പോ സ്കൂളിൽ പോകണം കൊച്ചിനെ അപ്പ അത് കാരണം കറിയൊക്കെ കണ്ടുപടിക്കണം
ഉം ങ്ങളെന്തേം വർക്കെയ്യ്ണ്ടാ
ഇല്ല ഞാനിപ്പ പോവുന്നില്ല നേര്ത്തെ പഠിപ്പിച്ചാേണ്ടിരിക്കുവായ്ര്ന്ന് ഇപ്പം എളേയാളാെരാളാെണ്ട് ഒരു വയസ്സേ ആയിട്ടുള്ളൂ പ്പം ആളിനിത്തിരി ആകാതെ എങ്ങും പോക്ക് നടക്കത്തില്ല
ഏച്ചറി മോളുണ്ടേക്കോ
ഉം ചെറിയൊരാളുണ്ട് അപ്പൊ ആളെ പ്രഗ്നന്റ് ഒക്ക ഒക്കെ ആയപ്പോ ഞാൻ നിർത്തിയതാ ഇനിപ്പോ അ അത് ഞാൻ ടീച്ചറായിരുന്നു മറ്റേ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയിക്കൊണ്ടിരിക്കായിരുന്നു
ആഹാ എവിടെ
ഇവിടെ അടുത്താണ് കുറച്ച് അപ്പറ മാറി ഉള്ളൊരു സ്കൂളിലാ മറ്റേ ചെറിയ പിള്ള അല്ല ചെറിയ പിള്ളേരെയാണ് അമ്മ എൽ കെ ജി യു കെ ജി പിള്ളോരായിരുന്നു അങ്ങനെ പഠിപ്പിച്ചോണ്ടിരുന്നതാ അപ്പൊ ഇപ്പ ഇനിയിപ്പം കുഞ്ഞ് ഇച്ചിരിവല്താ അല്ലാതെങ്ങും പോവാമല്ലെ ഇത്തിരി സ്കൂൾലൊക്കെ അംഗൻവാടിലൊക്കെ ആവണ പരുവാകുന്നവരെ വീട്ടിലെന്തെങ്കിലും സൈഡായിട്ട് നോക്കണം. ഒന്ന് തയ്യല് നോക്കണോന്ന് ആഗ്രഹൊണ്ട്. കാര്യം നമുക്കാണെങ്കിലും എന്തെങ്കിലും അടിച്ചെട്ക്കാല്ലോ ഇപ്പൊ തയ്ക്കാൻ കൊടുത്താ തന്നെ ആ സമയ
അ എന്നെപ്പ ഞാനുപ്പത് ഇതിന്റെ മുന്നൊരു കോളർ വന്നീന്ന് അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്യുണ്ടോയ്ച്ച് ഞാ പർഞ് ഒന്ന് തയ്ക്കാനൊരു ആഗ്രഹണ്ടേനി മിഷീനൊന്നും വാങ്ങാതെ എങ്ങനെ
ആഹ് ഞാനും ഇതൊക്കെ തന്നാ വാങ്ങിച്ചിട്ടൊന്നൂല്ല. അപ്പം ഇപ്പൊ ഇങ്ങനെ വിചാരിച്ചിരി ക്കുന്നു ഇപ്പൊ മറ്റേ കുടുംബശ്രീ പോലെയ്ള്ള ഇതിലൊക്കെ ഒരെണ്ണത്തി ചേർന്നിട്ട്ണ്ട് അതിൻ്റെ ചിട്ടിയുണ്ട്. പ പതിനായിരത്തിന്റെ ചിട്ടി. ആഴ്ചയില് അപ്പ അതെങ്ങാനും കൂട്ടിക്കൂട്ടി അടിക്കുവാണെങ്കി ഒരു ചെറിയൊരു മെഷീനെടുക്കാം എന്നൊക്കെ മൻസ്സ്ലാഗ്രഹ ഉണ്ട് ഇനി ആ സമയാവുമ്പ വേറെന്തെങ്കിലും ആവശ്യം വന്ന്കഴിഞ്ഞ ഇത് നടക്കത്തില്ല
ഉം
എപ്പഴും അങ്ങനെ സംഭവിക്കുന്നെ. നമ്മൾ ഓരോന്ന് ഇങ്ങനെ ആലോയിച്ചുകൂ ട്ടും പക്ഷെ ആ സമയാവുമ്പ വേറെനടക്കും
ആഹാ വേറെന്തെങ്കിലും ചെൽപ്പ ചെൽപ്പ നമ്മ പുളർക്കാത്തൊരു ഹോസ്പിറ്റൽ കേസ് കൈകാര്യം
ആഹ് മി അത് ഞങ്ങക്ക് മിക്കപ്പോഴും അതാകാര്യം. കുഞ്ഞുങ്ങക്ക് വയ്യാതെ വരുമ്പഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ ഇപ്പൊ കഴിഞ്ഞമാസം ആശൂത്രീല് അവിടെ കെടന്ന് അത് കഴിഞ്ഞൊരു ആ രണ്ടാഴ്ച കഴിഞ്ഞാ ഞങ്ങള് പോവുന്നത് കാര്യം കബക്കെട്ടലും ഇത് മാ റുന്നില്ല അത് മാറിയാലും പിന്നേം പിന്നേം വര്ന്ന് അപ്പാെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങെനെ പിന്നെ കെടെന്നിട്ട് വന്നേ ഒള്ളൂ ഒരു മാസത്തേക്ക് കൊഴപ്പഇല്ലായിരുന്നു. ഇപ്പ വീണ്ടും രണ്ട്പേർക്കും വീണ്ടും കഫക്കെട്ടല് തുടങ്ങിയിട്ടുണ്ട്. ആന്റിബയോട്ടിക്ക് കൊടുത്ത് കൊടുത്ത് മട്ത്ത് കുഞ്ഞുങ്ങള് കഴിക്കുന്ന കാണുമ്പതന്നെ നമുക്ക് ബുദ്ധിമുട്ടായിപ്പോവും. നാല് കു പ്പിയൊക്കെയ കൊടുത്തത്. ന്നട്ടും മാറീട്ടില്ല. അതാ കഴിച്ച് കഴിച്ച് വായിലെ തൊലി മുഴുവം പോയി കുഞ്ഞിന്റെ ഭശ്ണാെന്നും കഴിക്ക്ന്നില്ല പാല് പോലും വേണ്ട പാവ എന്നിട്ട് ഈ അസുഖം മാറാത്തതാണ്. ഈ പ്രായോന്ന് കഴിഞ്ഞ് കിട്ടിയാമാറും പക്ഷെ അത് വരുമ്പ രണ്ടുപേർക്കും ഒന്നിച്ചേവരുവൊള്ളൂ. ഉം. ഇത് ഒരാ ഇവനിപ്പ സ്കൂളിപോവുന്നകാരണേ അവൻ സ്കൂളിന്ന് എന്തെങ്കിലും കൊണ്ടൊരും അത് എളയാൾക്ക് അറ ചേട്ടായപ്പം കിട്ട്കേം ചെയ്യും ഇപ്പം ജൽദോഷം വന്നിപ്പം കൊറഞ്ഞ് ഇഞ്ഞിപ്പം ഭാഗ്യത്തിന് ഇപ്രാശ്യം ചൊമവന്നില്ല. പക്ഷെ ഉള്ളില് കഫം കിടപ്പുണ്ട്. അത് എത്ര നോക്കീട്ടും പോണില്ല. ആവിപിടിക്കുന്ന ഇഷ് ഷ്‌ടല്ല. ആവി പിടിച്ചുകഴിഞ്ഞ ഒരുമാതിരി ഇച്ചിരി എളകി പോരൂല്ല ഇത് വന്നില്ല. ആവി പിടിക്ക്മ്പ രണ്ടുപേരും കരയാൻതുടങ്ങും. ഇവർടെ ആവി പിടിക്കുന്ന ദിവസം അയലത്തുള്ള ആൾക്കാരൊക്കെ ഞങ്ങളുടെ വീട്ടിലെത്തും എന്താണെന്ന് അറിയാന അന്നേരം രണ്ടുകൂടെ കെടന്ന് കാട്ട്
അഹ് എല്ലോട്ത്തും അങ്ങെൻ അത് ഇബടെ നഖം വെട്ടാനുംകൂടി ശെര്ക്കയ്ക്കലില്ലപ്പം വല്യെ മോനെയിക്ക്ണ് ഇങ്ങട്ടുംകൂടി നഖംവെട്ടുമ്പോത്തിനു ഞാൻ അയൽക്കാരൊക്കെ ചോയിച്ചു എന്തിനാ അവൻ കരയുന്നേന്ന്
ആഹാ ഹാ ഇവന് ആവി പിടിക്ക മരുന്ന് കഴിക്കുക ബാക്കിയെല്ലാം ഇഷ്ടവാണ്. പക്ഷേ ഈ മരുന്ന് കഴിക്കുന്നതും ആവിപിടിക്ക്ണതും പറ്റത്തില്ല ഭക്ഷണം കഴിക്കുക ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ വരത്തില്ല പിന്നെ പുറകെ കൊണ്ട് നടന്നോകെ കൊടുക്കും കഴിക്കാത്താണ് ഇപ്പ ഏറ്റവും ബുദ്ധിമുട്ട് മരുന്നും കഴിക്കണ ഇഷ്ടമല്ലന്നെ എന്തെങ്കിലും വന്ന് കഴിഞ്ഞാലും മരുന്ന് കഴിച്ചാൽ മാറുവോള്ള് അതൊ
ആഹ് മറന്നുകഴിച്ചല്ലേ മാറുവോളളു പിന്നെ ഒരു ഓ നമ്മള് പറഞ്ഞ കേൾകണ മക്കളാണ് ഏത് ചെറിയ മക്കളായാലും എല്ലാത്തിനും മ്മാണംഫോണ് ഫോണണ് കിട്ടിയ പിന്നെ
ഞാൻ നേരത്തെ ഫോണൊന്നും കൊടുക്കത്തില്ലായിരുന്നു ഇപ്പൊ പക്ഷേ ഈ മഴയത് കാരണം പൊറത്തോട്ട് പോകാനായിട്ട് ഭയങ്കര ബഹള വാ അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ പിന്നെ ഇച്ചിരി ഈ കാർട്ടൂനൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇട്ടിട്ട് ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് വെച്ച കൊടുക്കും അഹ് ഇപ്പം കുഴപ്പമില്ല വേറെ അവനെ കണ്ടുപിടിച്ചെടുക്കാനൊന്നും പറ്റില്ല ഒള്ളതെ കാണാൻ പറ്റുള്ളു അങ്ങനെങ്ക ഇപ്പുണ്ട് ഇപ്പ ഉള്ളത് തന്നെ തന്നെയും പിന്നെയും കണ്ട് കണ്ട് എല്ലാം കാണാതെ പഠിച്ചു ആള്
ആഹ് ആത് പിന്നെ പിന്നെ കാണ ഒലക് പറ്റുല്ലാലോ ഈ കണ്ട തന്നെ കണ്ട് കണ്ട് മടക്കൂലേ
ആഹ് പിന്നെ ഇവൻ കാണുന്നത് എന്താണോ അതെല്ലാം അവക്കും ഇഷ്ടമാണ് അത്കൊണ്ട് ഒരു വടിക്ക് രണ്ടു പക്ഷിയാ
അങ്ങനെ പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ഈത് പോകും ആ അല്ല ഇപ്രയാണങ്കി തമ്മിതല്ല് ഉണ്ട് കേട്ടോ
അതിനൊരു കുറവില്ല അവൻ എടുക്കുന്ന എന്ത് സാധനം അവക്കും വേണം എന്നിട്ട് രണ്ടും കൂടി ഇടിയാ ഇച്ചിരി ഇല്ലാത്ത കുഞ്ഞിനെ വന്നിട്ട് ഉന്തിയിടും അപ്പഴേ എന്റെ കയ്ന്ന് നല്ല അടി കൊള്ളും പിന്നെ അങ്ങനെ ഇങ്ങനെ പോകും അതാണ് നടക്കുന്നുന്നത് ഇവിടെ ഇപ്പ ഇതൊന്ന് വലുതായി കിട്ടിയാ രക്ഷപെട്ട്
ആഹ് വലുതായാലും അങ്ങനെ തന്നെണ് ഇപടെ വല്തായ്ക്ക്ണ് ഇങ്ങിട്ടും തല്ലിനൊരു കൊറവൊന്നുല്ല തല്ല് കൂടി നല്ലാതെ
ആഹ് പിന്നെ ആയാൾക്ക് എന്തയാലും ജനിച്ചതും ഇത്രയും വായ വർഷം പോയതും നമ്മൾ അറിഞ്ഞില്ല എല്ലാം പെ പെട്ടന്ന്ആർന്നു അങ്ങനെ ഇപ്പ എല്ലാം ബാക്കി പിന്നെ ഒക്കെ ആയിക്കോള്ളൂന്ന് പ്രതീക്ഷിക്കുന്നു ആ ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്
അഹാ ഇപ്പൊ വല്തായാലും ചെറുതായാലും ഒക്ക